ഹലോ ആ കേക്കാവൊ എന്നാണ്ട് വിശേഷമൊക്കെ കാപ്പിയൊക്കെ കുടിച്ചോ
ആ നല്ല വിശേഷം ഉം ചായ കുടിച്ചു അവിടെ
ഞാൻ കഴിച്ചതേ എഴുന്നേറ്റ് കൈ കഴുകാനായിട്ട് പോകുന്നേ ഉള്ളൂ
അതെ എന്തായിരുന്നു രാവിലെ
പിന്നെ ഞങ്ങക്ക് കപ്പ ചിക്കൻ
രാവിലെ കപ്പ ആഹ കപ്പ കഴിച്ച ഗ്യാസ് കയറൂല്ലേ
എന്റെ പൊഞ്ഞു കുഞ്ഞേ ഉണ്ട് അതേ ഉള്ളൂ പിന്നെ നമ്മൾ അതിനെ അങ്ങ് സൈഡിലോട്ട് വെക്കും കാരണം ഏറ്റവും ഇഷ്ടമുള്ള സാധനം ആകെ പാലട അപ്പേ ഉള്ളൂ
ഇവിടെ രാവിലൊക്കെന്നും അത് കഴിക്കൂല ഉച്ചക്കൊക്കെ
ഞങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇന്ന പിള്ളേർ എന്നന്താണ് ഈ ഒരു അവധി ദിവസം സെന്റ് തോമസ് ഡേ എന്ന് പറയുവേ
ആഹ ആഹ
അപ്പൊ അത് കാരണം പിള്ളേർക്ക ഇന്ന് ഇവര് പഠിക്കുന്ന സ്കൂള് അങ്ങനത്തെ ഒരു സ്കൂളാ അപ്പൊ അത് കാരണം അവർക്ക് ലീവ
ആഹ
അപ്പ എല്ലാരും ഉണ്ടല്ലോ രാവിലെ അപ്പ ഇച്ചിന് വേവിച്ചു കട്ടിക്കങ് കൊടുത്തേക്കാം
ആഹ
അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പൊ അതുകൊണ്ട് ആ പണി എങ്ങെ തീർന്നു ചോറ് വന്ന് പഠിച്ചാ മതിനിപ്പ ആ പണിയ കൂടെ കഴഞ്ഞാൽന്ന അത്യാവശ്യം ഒതുങ്ങി പിന്നെ ഇപ്പൊ കഴിച്ച പാത്രംൊക്കെ ഉണ്ട് കഴുകാൻ അതൊക്കെ സൈഡിൽ കൂടെ എപ്പഴേലുക്കെ പയ്യെ പയ്യ ഒക്കെ കഴുകും അവിടെ എവിടാ നിങ്ങെലെന്ന കാപ്പി കുടിച്ച
ഞങ്ങൾക്കവിടെ ദോശയായിരുന്നു
ഉം
ദോശയു ഉള്ളിപ്പൂട്ടാണോ
ഓ
ആ ഇവിടെ അങ്ങനെ രാവിലെ കപ്പൊന്നും കഴിക്കൂല ഇങ്ങനത്തെ എന്തെങ്കലും കട് കടി തന്നെ വേണം
അവിടെ വീട്ടില് കൊച്ചിന ആരൊക്കെയുണ്ട് കൂട്ടിൻ
ആഹ ഉം വീട്ടില ഉമ്മുണ്ട് പിന്നെ അനിയനും അനിയത്തി ഉള്ളത് വീട്ടിൽ
ഓ
ഓ രണ്ടു പേര് സ്കൂള പോയി
പോണ്ടായിരുന്നു ഇന്ന്
ഏ
ഇ കൊച്ചി പോവണ്ടേ
ഇല്ല എനിക്കിപ്പോ ഓൺലൈൻ ക്ലാസ്സാണ്
ഓ ഓ
ഓ ഓഫ്ലൈൻ ആയിട്ട് തുടങ്ങിയിട്ടില്ല
ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അതുകൊണ്ടരു സമാധാനംുണ്ട് മഴയത്ത് ഇവിടെ വീട്ടിരിക്കാം
ആഹ വീട്ടില എടുക്കാ പിന്നെ വ എന്തേലും വർക്ക് യ്യണ്ടോ
ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാന് ഏഹ് ഒന്നും പറയണ്ട ചെറിയൊരു ഫോട്ടോഷോപ്പ് വർക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെറിയ ഒരു ആരോഗ്യ പ്ര്രശ്നം വന്നതിനെ തുടർന്ന് എല്ലാം തീർന്നു
ആഹ
അപ്പം അതൊന്നും ഇല്ല പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി മാത്രം ഇരിക്കുന്നു ഗളികകളൊക്കെ ഒത്തിരി കഴിക്കാനുണ്ട് ആന്റിബയോട്ടിക്കുകളൊക്കെ ഉണ്ട് അപ്പ അത് കാരണം അത് കഴിക്കുന്ന കൊണ്ട് തന്നെ നമുക്ക് ഗാ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ട്
ആഹ
അ പിന്നെ എന്നാലും ഇഷ്ടവുള്ള ഭക്ഷണൊക്കെ ഇടക്കൊക്കെ മേടിക്കള്ളട കപ്പയ അങ്ങനെയ്
ആഹ്
അപ്പ ഇഷ്ടവുള്ളതൊക്കെ കാണുമ്പം നമ്മള് അങ്ങ് കഴിക്കും പിന്നെ എന്നാലും കഴിച്ചു കഴിയുമ്പം നല്ല ബുദ്ധിമുട്ട് ഒണ്ടാവും അത് പിന്നെ ഞാനൊരു സൈഡിലേക്ക് അങ്ങ് വെക്കുന്നു
ആദ്യം കഴിച്ചിട്ട് മതി ബാക്കി എന്നല്ലേ
ആഹ് അങ്ങനെ എല്ലാം ഒന്നും ആഹ് കഴിക്കാനോ എപ്പോഴും ഒന്നും മെനക്കടാനോ നിക്ക്ന്നില്ല
ആഹ്
ആഹ് പക്ഷെ എന്നാല് ഇച്ചിരിയൊക്കെ കാണുമ്പോ നമ്മള് കഴിക്കും അത്രേ എന്നെച്ച എന്തെങ്കിലും ഒരു ആരോഗ്യ എന്നാലും മളെ ഈ ഗളികളെല്ലാം കഴിച്ച് കഴിച്ച് ഈ വേദന ഒന്നാണ്ട് ദൈവമേ ആരോഗ്യം ഒക്കെ ഫുള്ളും പോയി
ആഹ്
ഉം
അല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ എനിക്ക് അറിയൂല അതോണ്ടാ ചോദിച്ചത്
ആഹ് ഇന്ന് പിന്നെ സെന്റ് തോമസ് ഡേന്ന് പറയും ആഹ് സെന്റ് തോമസ് ന്ന് പറഞ്ഞ ഈ പറയുന്ന പോലെ വലിയ പ്രത്യേകതകളൊന്നും പറഞ്ഞ് തരാൻ എനിക്ക് അറിയത്തില്ല ഇന്ന് ജൂലൈ മൂന്നാണ് ഇതെന്തോ ഒരു ഈ ആഹ് ഈ യേശുക്രിസ്തുവിന്റെ ഒക്കെ നമ്മൾ പറയോല്ലോ
ആഹ് ഈ സെന്റ് തോമസ് പറയണത് അ അപ്പോസ്തലറാണോ ഞാന് ഞാൻ ഹിസ്റ്ററിയ പഠിക്കണെ ഞാൻ പഠിച്ചിട്ടുണ്ട് അത്
ആഹ് അത് തന്നെ
ആഹ്
അപ്പൊ അന്നേരം അവരുടെ ഒരു ദിവസവാ ഇന്ന് പുള്ളിയുടെ മിക്കവാറും ജന്മദിനവോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും
ആഹ്
സെന്റ് തോമസ് ഡേ എന്നാണ് പറയുന്നത് അപ്പൊ അതില് ഏഹ് അവർക്ക് ഇന്ന് നല്ല മഴ പെയ്യുന്ന ദിവസവാ ആഹ് നല്ല മഴ ആഹ് ഉള്ള ദിവസവ തോറാന എന്നൊക്കെ പറയുവേ സോറാന എന്നൊക്കെ പറയൂ ഒരു ആന മുങ്ങി തോട്ടിക്കൂടെ പോയാൽ പോലും കാണത്തില്ലാത്ത പോലത്തെ മഴ ഇന്ന് പെയ്യുന്ന ദിവസമാണ് പൊതുവെ ഒരു അഭിപ്രായം പറച്ചില് സത്യമായിരിക്കാം ഒരു പക്ഷെ ഇന്ന് നല്ല മഴയുണ്ട്
ആഹ് നല്ല മഴ ഉണ്ട് ഇവിടക്കെല്ലാം മഴ ഉണ്ട്
ആഹ് ഇന്ന് മഴയുള്ള ഒരു കാലാവസ്ഥയാ അപ്പൊ അതൊരു പക്ഷേ ശരിയായിരിക്കും നമ്മയ് പഹ ഉം പഴന്തോ ന്നാ വിഷുവിന്റെ സമയത്ത് മറ്റേ ഉം കണിക്കൊന്ന പൂക്കുന്ന് പറയില്ലേ
അതെ അതെ ആഹ്
അതേമാരി ആയിരിക്കാം പിന്നെ ആ ആ അപ്പം അതാാണ് ഇന്ന് അപ്പ അതുകൊണ്ട് അങ്ങനെയുള്ള ജപ്പ സ്കൂളുകൾക്ക് പള്ളി സ്കൂള് ഉള്ള ഇതിലൊക്കെ ഇന്ന് അവധിയാണ്
ആഹ് അപ്പൊ എന്തേലും സ്പെഷ്യലായിട്ടൊക്കെ ഇണ്ടാക്കോ
എങ്ങനെയാടാ
സ്പെഷ്യലായിട്ട് ഈ എന്താ വിശുദ്ധ അപ്പം പറഞ്ഞിട്ടൊക്കെ ഇന് ഇണ്ടാക്കല് ഇല്ലേ
ക്കൊന്നായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയത്തില്ല ഉം
ആ അപ്പൊ വീട്ടില് കുട്ടികളൊക്കെ ഇണ്ടാവുമ്പോ, എന്താ ഉച്ചക്കൊക്കെ ഉണ്ടാക്കിലു
ഇപ്പൊ ഈ കപ്പയും ചോറും ഇച്ചിരി പുട്ടിരിപ്പുണ്ട് അതും എല്ലാം കൂടെ കൂട്ടി ഉച്ചിക്ക് വേണുന്നവര് കഴിച്ചാൽ മതിനി ഞാനങ് പറയും ചിക്കൻ കറിയുണ്ട് അച്ചാറുണ്ട് പപ്പടംഉണ്ട് ചൂട് ചോറുണ്ട് കപ്പയുണ്ട് പിന്നെ തുണി അലക്കാനും പെറക്കാനും ഒക്കെ കുറച്ച് കിടപ്പുണ്ട് അപ്പൊ ഇനി ഈ മഴ ഇങ്ങനെയാണെങ്കിൽ ഇന്നല ഇട്ടത് തന്നെ ഇന്നൊരു സെ ആായിട്ടില്ല ഇനി ഇത് നി ഇരിക്കുന്നതും കൂടെ നമ്മൾ അലക്കിിക്കഴിഞ്ഞ കഴിഞ്ഞാൽ ഇടാനുംസ്ഥലമില്ല ഇട്ട തൊട്ടും ഉണങ്ങിട്ടും ഇല്ലാത്തൊരു സിറ്റുവേഷന
ആഹ
ഉണ്ട് ഇന്ന് ചിലപ്പോ ക്കുന്ന പരിപാടി ഞാൻ പിടിക്കയട നാളത്തേന്ന് അതൊം ഒന്ന് പെറുക്കി തേച്ചച്ച് വെച്ചേച്ച്
ഉ
നാളെ ചെലപ്പോം അലക്കിയിടും ചിലപ്പോഴല്ല നാളെ അലക്കും
ആഹ
ഒരു ദിവസത്തിൽ കൂടാൻ പറ്റത്തില്ല
ആഹ ഇവിടെ അതെ മഴ ഉണ്ടെങ്കി അലക്കലില്ല പിന്നെ വാഷിംഗ് മെഷീനൽ ഇടാ ചെയ്യാ
ഉം ഇവിടെ ഞാൻ വാഷിംഗ മെഷീൻ നേടാ എനിിക്ക അത് പറ്റത്തില്ല കാര്യ എന്താന്ന് വെച്ചാൽ പറ്റും പറ്റത്തില്ലന്നല്ല ഇടും ഇടാതിരിക്കത്തില്ല ഒറ്റ ദിവസം പോലും വാഷിംഗ്മെഷീൻ ഇടാത്ത പരിപാടിയില്ല എന്നാലും എനിക്ക് ഈ ഈ ഇവരുടെയൊക്കെ യൂണിഫോം പല സൈസിലും പല തരത്തിലും ഒക്കെ അത് സോക്സ് ടവല് ചോറ് കൊണ്ടുപോന്ന അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഒത്തിരി സംഭവങ്ങളു എല്ലാം കൂടെ കൂടി കഴിഞ്ഞഞ് എല്ലാം കൂടെ നമുക്ക് ഈ മെഷീൻ അതിട്ടി ഇങ്ങനെ അടിച്ചലക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതൊക്കെ വേറെ കഴിവണ്ടത് കഴ നശിച്ചു പോകുന്നത് തന്നെയല്ല ഒട്ട് വെളുക്കത്തൂല്ല അപ്പം ഇവിടെ കെട്ടവന്റെയാണേലും ഷർട്ടൊക്കെ ഏ അലക്കണെങ്കിൽ അതൊക്കെ നമ്മളല്ലാതെ ചെയ്ട്ട് കാര്യല്ല എന്നാന്ന് വെച്ചാ വെറുതെ അതിനാത് ഇട്ട് ഇങ്ങന അടി അടി ചിട്ടെടുക്കാന് ഉള്ളതേയുള്ളു ചെളി പോവത്തില്ല
ആ
അതുകൊണ്ട് അതൊക്കെ ചെയ്യും കാപ്പി കുടിച്ചെന്നാണോ പറങ്ങെ?
ആ ആ കുടിച്ചു കുടിച്ചു. അത് നേരത്തെ കുടിക്കും ഇവിടെ അവര് സ്കൂളി പോവു എട്ടരആവുമ്പോഴേതേന്.
അല്ല ഏ
എട്ടരയാകുമ്പത്തെന് അവര് സ്കൂളിൽ പോവും അപ്പത്തേന് എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കും.
ഓ ഓ ഓ
അപ്പൊ ആ പരിപാടിയൊക്കെ നേരത്തെ കഴിയും. പിന്നെ അടിക്കലും തുടക്കലും ഒക്കെ തന്നെയുള്ളു. പിന്നെ, ചോറ് രാവിലെ നേരത്തെ ആവും. ഒരിക്ക് കൊണ്ടു പോവാഞ്ഞ്
ആഹ് അടുത്ത് അ പറയാെ പള്ളികൂടത്തില് പോകുന്ന പിള്ളേരുള്ളെങ്കില് കാപ്പീും ചോറ് കാര്യങ്ങളെല്ലാം ഒരുമാതിരിയാവും ക്കിയും. പിന്നെയൊള്ളത് തൊട, അലക്ക്, കഴുക്ക്, മഴക്ക്
അതെ അതെ, പിന്നെഎന്തേലും ആ കറിയോ എന്തെങ്കിലും മീൻ കിട്ടിയ അത് നന്നാക്കി പൊരി യ അങ്ങനത്തെ പിടിപാടൊക്കെ ഒള്ളൂ. ബാക്കിയൊക്കെ ഒരു വിധം കഴിയും.
സ്ഥല
ഹലോ...
കേക്കുന്നുണ്ട് പറഞ്ഞോ?
ആഹ് ആഹ് ആഹ് അല്ല അവ്ട്ന്ന് എന്തോ ശബ്ദം കേട്ടപ്പോ ഞാന്
ഉം ഹും. ആ ടിവിടെയണേ. ഞാൻ അപ്പറത്തോട്ട് പാസ് ചെയ്ത് പോവായ്രുന്നു.
ആ
അതിന്റെയാ പിന്നെ, വേറെ എന്നാ ഉണ്ട് വിശേഷം?
ടി വി ഉള്ള കാരണം ഒന്ന് ഒത്ങ്ങിയിരി
അയ്യോ ഇന്ന് രാവിലെ വെരെ ഇവിടെ ടിവിയില്ലെയ്ര്ന്നു ഇന്നു പൈസ ഇല്ലായിരുന്നു.
ആഹ്
ഇന്ന് രാവിലെ ഇന്ന് അവധി നാളെ അവധി നാളെ കഴിഞ്ഞ് അവധിയാന്നും പറഞ്ഞ് കൊണ്ട് ഞാൻ ചാർജ് ചെയ്യിപ്പിച്ചുതാ ഇപ്പം.
ഏഹ്...
മുന്നൂറ്റി അമ്പത് രൂപ എങ്ങാണ്ടാ ടി വി ഒന്ന് ചാർജ് ചെയ്യ്ന്നെയ്ന്
ഏതാണ് ഏർടെൽ ആണോ?
ഏർടെൽ
ആഹ് അതെന്നെ ഇവിടേം ഇണ്ടായിര്ന്നെത്
ഉം ഉം മുന്നൂറ്റി അമ്പത് രൂപയാണ് അത് ചാർജ് ചെയ്യ്ണെയ്ന് വെറുതെ ആണ് അയ് ചാർജ് ചെയ്യ്ണെ എന്താന്ന് ചോയിച്ചാ ഇവിടെയും ഈ ഇവെര് രാവിലെ അങ്ങ് സ്കൂളി പോയി കഴിഞ്ഞെയ്ഞ്ഞാ പിന്നെ ഏഹ് ഇത് വെക്കൽ ആരും ഇല്ല ഞാൻ വെക്കാറെ ഇല്ല ഞാൻ വെക്കത്തില്ല വെക്കാറില്ലാന്ന് പർഞാ വേറെ ഒന്നും കൊണ്ടുവന്ന നമുക്ക് വേറെ നൂറിന് പതിനായിരം കൂട്ടം പണിയുണ്ട് അതിന്റെ കൂട്ടത്തിലെന്ന്ഈ ടീവി വെക്കേണ്ട ആവശ്യം നമുക്ക് വെരുന്നില്ല
ഇവെടിം ടി വിയിൽ റീ ചാർജ് ചെയ്തിരുന്നു പക്ഷെ അത് ഇരുവത്തെട്ട് ദിവസം എന്തോ നിക്ക്ണൊള്ളു
ആഹ്
പിന്നെ ഇപ്പം ഈ മഴിം ഇടിയൊക്കെ ഫസ്റ്റ് ആയെൽ ടി വി കേടെരും ചെയ്തു
ഇത് ഹ് പിന്നെ ഞങ്ങെക്ക് എങ്ങനെയാന്ന് ചോയിച്ച് കഴിഞ്ഞാ മഴയുടെ ഈ സാധനം വന്ന് കഴിഞ്ഞാ പിന്നെ സിഗ്ന്നെൽ ഇവടെ കിട്ടത്തില്ല
ആഹ്
അതുകൊണ്ട് ഇത് ചാർജ് ചെയ്യുന്ന കാര്യത്തിനോട് എനിക്ക് വെല്ല്യ താല്പര്യം വെരാറും ഇല്ല. പിന്നെ ഞാൻ ഇതൊട്ട് കാണാറുയില്ല ഇരിക്കാറുയില്ല നമുക്ക് വേറെ പ പരിപാടി ഒക്കെ നൂറ് കൂട്ടം ഉണ്ട് തന്നെയല്ല അല്ലെങ്കിപ്പം പറയുന്നോണ്ട് യെന്നെ നമ്മളിപ്പം ടി വി കണ്ടോണ്ട് ഇര്ന്ന് ആ പോവുന്നെയ്നെക്കാട്ടിലും കൂട്തലായിട്ടും ഫോണിലായിരിക്കും ചെലപ്പം ഇച്ചിരി നേരം എവിടെയെങ്കി ഇരിക്കിമ്പെഴോ
ആഹ് ടി വി ആണെങ്കി ഒരോട്ത്ത് തെന്നെ ചെന്ന് ഇര്ന്ന് കാൺണലോ ലെ
ആഹ് അത് തെന്നെ അത് നടക്കത്തില്ലല്ലോ അപ്പ അത് കാരണം ആ ഒര് കാര്യം അങ്ങനെ ചെയ്യും പിന്നെ അഹ് ടിവി ഇപ്പൊ വെച്ച് കൊടുത്ത അവിടെ നിന്ന് നോക്കി കണ്ട് ചെയ്യാനുള്ള ഒരു ഇല്ലാത്തത് കൊണ്ട് നമ്മള് ടിവിടെ ഭാഗം വെച്ചപ്പോഴാകും കൊ കുഞ്ഞ അവൾ സ്കൂളിൽ പോകുന്നില്ല ഒരാള് അപ്പാ അത് അങ്ങനെ വെ ച്ച കൊടുത്ത് അവിടെ ഇര്ന്ന് അവെൾ അങ്ങനെ അങ്ങ് കാണത്തൊന്നും ഇല്ല ഇത് വെച്ചാലും നമ്മ്ടെ പൊറകെ തന്നെ നടക്കും
ഉം
അതുകൊണ്ട് പിന്നെ അത് ഓ വെച്ച് കൊട് ക്കാം അല്ലെങ്കി എന്ന ഒര് ഇതില്ല മുന്നൂറ്റി അമ്പയ് രൂപ വെറുതെ എന്തിനാ ഇവെര് സ്കൂളി പോയിട്ട് വെരുന്നെ ഇവെര് വൈന്നേരം നാല് മണിയാകുമ്പും വന്ന് കഴിഞ്ഞാ പിന്നെ ഈ ടി വി കണ്ടോണ്ടിരിക്ക്യായാനൊന്നും അവെർക്ക് നേരവില്ല
ആ പിന്നെ സ്കൂൾത്തെ ഹോം വർക്കും
ആഹ് അതെ അതെ
കേൾ ക്കണ്ട
സ്കൂളിലെത്ത ഹോംവർക്കും കാര്യങ്ങളും ആഹ് വ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പത്തേകും ഒരു ദിവസം ആവും ഒരു ദിവസമല്ല അന്നരെ ഏഴ് മണി എട്ട് എട്ട് മണിയാവും പിന്നെ അവര് കഴിച്ചേച്ചു കിടക്കാൻ പോകുന്നു ഈ ടിവി വെച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ തുടങി കഴിഞ്ഞാൽ ടിവി വെച്ച് ഓൺ ആയി അതിന്റെ സു ഇന്നലെ റെ ടിയായിട്ട് വരുമ്പ ത്തേ നും ഒമ്പത് മണിയാവും
ആഹ്
ഉ പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ
ആഹ് നല്ല വിശേഷാണ് സുഖായിരിക്കണു
ആഹ് എന്ന ശരിടാ കട്ട്‌ ചെയ്തോ
ആഹ് ആഹ് ആഹ് ശരി